ഉം
അലോ എന്തൊക്കെയ വർത്താനം സുഖല്ലേ
സുഖാണ്
ഇപ്പൊവിടെ ഇള്ളത്
വീട്ടില്
വീട്ടില ആഹ് ഞാനിങ്ങന ഞനും വീട്ടിൽ തന്നെയാണ് അപ്പൊ ഞാനങ്ങ നമ്മടെ പ്രകൃതി എന്താ കഴിഞ്ഞാല നമ്മ ജൂൺ അഞ്ചന് പ്രകൃ ധി സംരക്ഷണ ദിനമായിരുന്നല്ലോ അപ്പ അതിനെ കുറിച്ച്ള്ള ഞക്ക് ചെറിയൊരു ക്ലാസ്ക്കെ സമയത്ത് അങ്ങ് തന്നിയിരുന്നു അതിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കോണ്ട് ഇപ്പോ ഇന്നപ്പോഴാണ് അയിനെ കുറിച്ചുള്ള ചർച്ച ഇങ്ങനെ ഇപ്പളും ഗ്രൂപ്പിൽ വന്നത് നമ്മളെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നോക്കാണ് നമ്മളും ഇപ്പൊ പ്രകൃതിയെ മനുഷ്യമാരെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിക്കുള്ള ഒരു അവസ്ഥയ ഇപ്പം നമ്മടെ കേരളത്തിൽ അടക്കം ഉുള്ളത് മനുഷ്യന്മാർ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏർ ഏ പ്രകൃതിണ്ട് ഇല്ല ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഏ ഇതന്ന ലാഭ അവവിടെ സമയത്തും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഏഹ് ആയിട്ടാണല്ലോ മനുഷ്യന്മാര് പ്രകൃതി ഇല്ലാതാക്കി കൊണ്ടിരിക്കുത്. പ്രത്യേകിച്ച് നമ്മൾ അതില് പറയുകയാണെങ്കില് ഈ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു അതുപോലെ തന്നെ ജലാശയങ്ങളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടും വയലുകളൊക്കെ നികത്തിക്കൊണ്ടും. എല്ലാം ഏർ മനുഷ്യൻ എവിടെയുള്ള ഒരു കച്ചപ്പ് കാണുന്നു അവിടെ എല്ലാം മനുഷ്യന് അല്ലാം നി നിരത്തിക്കൊണ്ട്. അവിടെയ എല്ലാം ഏഹ കെട്ടിടങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഒരു തിരക്കിലാണല്ലോ മനുഷ്യരുള്ളത്. അതിലെന്താണ് നിങ്ങള അഭിപ്രായം.
അതിൻ്റെ അഭിപ്രായം അത് പിന്നെ മോശമായ പരിപാടിയാണ്. കാരണം പ്രകൃതിയെ സംരക്ഷിക്കണം. അപ്പോഅവിടെ വൃക്ഷങ്ങളൾ നാടുകായണ് വേണ്ടത്. ഇപ്പൾ വൃക്ഷങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് പണ്ടൊക്കെ കുറേ വയലുകളും അതുപോലെ തന്നെ ഒരുപാട് പല തരത്തിലുള്ള വർ- പ്രക്ഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പ്രകൃതിക്കൊരു ഭംഗിയും സംരക്ഷണമാണ്. അപ്പൊ അതൊക്കെ
വെട്ടിമുറിച്ച് മാറ്റുമ്പോൾ മരങ്ങളും. അതുപോലെ തന്നെ ചെടികളൊക്കെ പാടങ്ങളൊക്കെ നികത്തുമ്പോ അത് പ്രകൃതിക്കും ദോഷണ്. അതേപോലെ തന്നെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളും വരാന് അത് കാരണാവും.
അതെ തീർച്ചയായിട്ടും ഞാനിപ്പോ അതിനെ കുറിച്ച് എങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് ആദ്യ ഓർമ്മ വന്നത് നമ്മള് നമ്മളെ കേരളത്തില് കഴിഞ്ഞ ഏ രണ്ടായിരത്തി പതിനെട്ട് മുതലേ ഏ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചാണ്. നമുക്കൊന്നന്ന് മറക്കാൻ കഴിയാത്തതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എന്നുള്ളത്. അത്ത്രത്തോളം ഏ വളരെ വലിയ സ്വാധീനം. ഏഹ അല്ലെങ്കിൽ വളരെ വലിയ അ വളരെയ ബുദ്ധിമുട്ടൾ അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ. ക്ക്‌ നമ്മുടെ കേരള ജനതക്ക് അത് സമ്മാനിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്ണ്ട്. കാരണം അത്രത്തോളം ഏഹ അതിനെ ഏഹ വളരെ വളരെ വലിയ രീതിയിലാണ്. ഏ അതെ ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ എന്ത് ചെയ്യന്നിട്ടുള്ളത്. അത് ബാധിച്ചിട്ടള്ളത് എന്ന്ള്ളതാണ്. കാരണം പലർക്കും ആ ഒരു ഈ ഒരു ദുരന്തത്തിലെ. അവരുടെ വീടുകൾ അതുപോലെ തന്നെ അവരുടെ സമ്പത്ത്. അതുപോലെ അവരുടെ കെട്ടിടങ്ങൾ അവരുടെ വീടുകള്. അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാര്. അത് അങ്ങനെ അവരുടെ തന്റെ മക്കള്. അങ്ങനെ പലവിധ ഏഹ് പലവിധത്തിലുള്ള ഏഹ് നാശനഷ്ടങ്ങൾ അവർ ഉണ്ടായിട്ടുണ്ട്ന്ന്ള്ളതാണ്. ഞാൻ മനസ്സിലാക്കേണ്ടത്. കാരണം ഏ അങ്ങനെയാണ് കണക്കുകളൊക്കെ പുറത്ത വരുന്നതും. അങ്ങനെ ഇത്തരം പ്രീ ഇത്തരമുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് പ്രത്യേകിച്ച്. കഴിഞ്ഞ വർഷങ്ങളിൽ മുൻപത്തെ വർഷങ്ങളിലൊക്കെ ഉണ്ടയാ നമ്മളെ വയനാട്. ഏഹ് ദുരന്തങ്ങളൊക്കെയ ഇപ്പോഴും നമ്മുടെ ഓർമ്മ ന്നും മായാത്ത ഒരു സംഗതിയായിട്ട് അത് മാറുന്നുണ്ട് എന്നുള്ളതാണ്. പോയെ പോയെ ഇടക്കിടക്ക് നമ്മു നമ്മുടെ ഓർമ്മകളിലൊക്കെ അത് വരും കാരണം അത്രത്തോളം. നമ്മുടെ മ മനസ്സക്കളെ അത് എന്ത് ചെയ്യുന്നുണ്ട് അത്രത്തോളം പിടിച്ചു കുലുക്കിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലാക്കണ്ട് അ അത്രത്തോളം എ മനുഷ്യന്മാരെ. ഈത്തെരം പ്രകൃതി ദുരെന്തങ്ങള് മുഖേനെ ഏഹ് മൻഷന്മാര് മണ്ണിന്റെ അടിയിൽ നിന്ന് വെരേ അവര്ടെ ഓരോ ഭാഗങ്ങളായിട്ട് അവരുടെ അവ ഒരവയവങ്ങൾ പൊറെത്തെട്ക്കുന്ന ഒരു വളരെ മനസ്സിനൊരു ബുദ്ധിമുട്ട്ണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയായിര്ന്നത്‌ന്ന്ള്ളെത് കാര്ണം ഇതിനെല്ലാം ഉത്തരവാദി എന്ന്ള്ളെത് മനുഷ്യനാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സത്യല്ലേ
അത് സത്യാണ് പിന്നേ അപ്പോ ഇന്ന് ഞമ്മള്നിപ്പൊ അതിന്ള്ളെ അത് തടയാന്ള്ള മാർഗ്ഗങ്ങള് ഞമ്മള് കാണാ വേണ്ടെത് അതെ അതായെത് ജനങ്ങൾക്ക് അതിനെ പറ്റിയാെരു ബോധവൽക്കര്ണം നൽക അതായത് ഓരോ പ്രകൃതി ദുരെന്തെങ്ങെളെ പറ്റീട്ട് ഈ പ്രകൃതിക്ക്ണ്ടാക്കുന്ന ദോഷങ്ങള് ഉദാര്ണത്തിന് മണ്ണൊലി പ്പ് അങ്ങെനെ ഒരുപാട് പ്രകൃതി ദുരെന്തെങ്ങള് ഇത് വയനാട്ടിലെ ആ ദുരന്തം പോലെ കേരളത്തില് ഇനിയും പലേ ഭാഗെങ്ങൾല് ഇത് നടക്കാൻള്ള സാധ്യതണ്ട് അപ്പ അതെര് പിന്നെ അത്തരം ഒര് പ്രകൃതി ദുരന്തം വെര്ണേന്റെ മുമ്പെന്നെ അത് തടയാന്ള്ളാെര് മാർഗ്ഗങ്ങളെന്തെയ്യെണം ഞമ്മള് കണ്ടെത്ത്കാണ് വേണ്ടെത് അതെ അതായത് അതിൻ്റെ ഗൗരവത്തെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെട് താൻള്ളെ ഞമ്മെക്ക് കയ്യെത്ത്ന്ന കാര്യങ്ങളെന്തെയ്യാ ഞമ്മെള് ചെയ്യാ
അത് തീർച്ചയായ്ട്ടും ഇങ്ങെളത് പർഞ്ഞപ്പോ ഇൻക്ക് ഓർമ്മ വെന്നത് ഞങ്ങള് ജൂണ അഞ്ച് ഏഹ് പരിസ്ഥിതി ദിനമായി ബെന്ധപ്പെട്ടു കൊണ്ട് ഞങ്ങള് എന്റെ നാട്ടില് ഏഹ് നടത്തിയാെരു ഏഹ് പരിപാടിയെ കുറിച്ചാണ് എന്റെ നാട്ടില് എന്റെ ക്ലബ്ബില് ക്ലബ്ബിന്റെ ആഭിമുക്യ അഭിമു ആഭിമുഖ്യത്തിലും അത്പോൽ തനെ യുവജന കൂട്ടായ്മകള്ടെ ഒക്കെ പിന്തുണയോട് കൂടി എൻ്റെ നാട്ടിൽ നട്ത്ത്യ ഒര് പരിപാട്യാണ് അപ്പം ഇൻക്ക് ഓർമ്മെര്ണെ കാര്ണം ഈ പരി ഏഹ് പരിസ്ഥിതി സംരക്ഷണം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്നും ഇനി വെരുന്ന കാലത്ത് ഏഹ് പരിസ്ഥിതിയെ സംരക്ഷിച്ചിട്ടില്ലെങ്കി മനുഷ്യരുടെ ജീവിതം എത്രെത്തോളം ഏഹ് ദുരിതത്തിലാകുമെന്നൊക്കെള്ളെരു ഏഹ് രു കൃത്യമായ അവബോധം അവർക്ക് നൽകാന് ഈപ്പ ഈ ആ ദിവസത്തിലൂടെ ആ ദിവസത്തില് ഞങ്ങക്ക് ഞങ്ങളെ ക്ലബ്ബിന് കീഴില് അത്തരം പരിപാടി സംഘടിപ്പിച്ചത് കൊണ്ട് സാധിച്ചു എന്ന്ള്ളെത് ഇങ്ങളത് പർഞ്ഞപ്പം ഇൻക്കാേർമ്മ വെരാണ് കാരണം അന്ന് ഞങ്ങള് അതിന്റെ ഒരു പ്രാധാന്യം അവരെ ഓർമ്മിപ്പിക്കാം വേണ്ടി എല്ലാവർക്കും ഏഹ് ക്ലബ്ബിന്റെ നേതൃത്വത്തില് ഏഹ് ഓരോര്ത്തർക്കും ഓരോ തൈ വീതം ഏഹ് മരതൈകെള് നൽകിക്കൊണ്ട് അതിനെയെല്ലാം നട്ടു പിടിപ്പിക്കാം വേണ്ടി അവ െരെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങെ നെ ഈ ഒരു പ്രകൃതി സംരക്ഷണം മനുഷ്യന്റെ ജീവിതത്തിലെ വളെരെ അത്യന്താപേക്ഷിതമാണ് കാര്ണം നമ്മുടെ ചുറ്റുപാടിലുള്ള വായു ജലം മണ്ണ് മരങ്ങള് വനങ്ങള് മൃഗങ്ങള് പരസ്യ വിവിത ക്കെ ചേർന്നതാണല്ലോ ഞമ്മെളെ ഏഹ് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു പരിസ്ഥിതി എന്ന്ള്ളെത് ചെയ് ഇതൊന്നും ഇല്ലാതെ മനുഷ്യ ജീവിതം ന്ന്ള്ളെതൊരിക്കെലും നിലനിക്കാൻ ന്ത്ല്ലാ സാധിക്കൂലാ ന്ന്ള്ളതാണ് എന്നാല് ഇന്ന് മനുഷ്യന്റെ ഇന്ന് മനുഷ്യന്റെ അമിതമായ പ്രകൃതി ചൂഷണം കാര്ണാണ് പരിസ്ഥിതി വളെരെ വലിയ ഭീഷണികള് നേരിട്ന്ന്ണ്ട് പ്രത്യേകിച്ച് ഈ കോറികള് അതുപോലെ തന്നെ മറ്റു ഏഹ് പരി പരിസ്ഥിതി നശിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അതിൽ പെട്ടതാണ് ഒന്നാമത് വന നശീകരംന്ന്ള്ളെത് ധാരാളം കാട്കളെല്ലാം മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെട്ടിനിരത്തിക്കൊണ്ട് ഏഹ് അതുപോലെ ഏഹ് വെട്ടിനിരത്തിക്കൊണ്ട് വളെരേ ഏഹ് മനുഷ്യരെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും എന്നാല് വരും തലമുറക്ക് ഇത് വരും തലമുറയെ ഇത് ബാധിക്കുമോ ഇല്ലയോ എന്നൊരു ചിന്ത കൂടി ഇല്ലാതെ അവരവരുടെ അവരുടേതായ രീതിയിൽ എന്ത് അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രം അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെയാണ് പ്ലാസ്റ്റിക് മലിനീകരണം എന്നുള്ളത് ധാരാളം ഏഹ് ഞാ ഞാനടക്കം ഇപ്പൊ ഞാനും ഞാനടക്കം ഇപ്പൊ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും അതിന്റെ എല്ലാം ഒരു നിയന്ത്രണം ഏഹ് വെച്ചുകൊണ്ട് അതിനെല്ലാം നല്ല രീതിയിലെ എന്തിയ്യ ഏഹ് ഏഹ് റിമൂവ് ചെയ്യുന്ന രീതിയിലേക്ക് ഒഴിവാക്കുന്ന രീതിയിലേക്കൊക്കെ ഏഹ് അതിനെ മാറ്റണം എന്നുള്ളതാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് കാരണം അതുപോലെ തന്നെയാണ് ജല മജ് മലിനീകരണന്നുള്ളത്. ധാരാളം ഏഹ് ജലാശയങ്ങൾ എന്താണ് ഇപ്പോ വളരെയധികം വൃത്തിഹീനമായിക്കൊണ്ടിരിക്കാണ് ഇതിനെല്ലാം കാരണം മനുഷ്യനാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് കെ ഇതിന്റെ ഏഹ് പ്രത്യാഘാതം നിരവധി പ്രളയ പ്രളയങ്ങളെ ഉരുൾപൊട്ടലുകളൊക്കെ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. പരിസ്ഥിയെ സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ തന്നെ ചെല കാര്യ ഏഹ് വളരെയധികം കാര്യങ്ങളുണ്ട്. കാരണം ഓരോരുത്തരും ഏഹ് വർഷത്തിൽ കുറഞ്ഞത് ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് എന്തിയ്യും അതിനൊരു കാരണമാകുമെന്നുള്ളതാണ്. ഇങ്ങനെ പരിസ്ഥിതി സംരക്ഷിക്കുന്നത് മൂലം നമുക്ക് എന്ത് ചെയ്യാം ഇത്തരം ആഘാതങ്ങൾ പക്ഷെ പരിസ്ഥിതി ഏഹ് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന മൂലം ഏഹ് പരിസ് ദുര പരിസ്ഥി ദുരന്തങ്ങള് ഏഹ് ആകാതം നമുക്ക് കുറ ക്കാൻ സാധിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കൊറച്ചു കൊണ്ട് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ശരിയായ രീതിയിൽ അതിനെ സംസ്കരിച്ചുകൊണ്ടും അതുപോലെ തന്നെ വെള്ളവും വൈദ്യുതി ഒക്കെ ഏഹ് പായാക്കാതിരിക്കുക ഇതൊക്കെ എന്താണ് അതുപോലെ തന്നെ പൊതുഗതാഗതവും സൈക്കളും കൂടുതല ഉപയോഗിച്ചു കൊണ്ടൊക്കെ നമ്മുടെ വീടും സ്കൂളും പരിസരവും ഒക്കെ നമുക്ക് ശുദ്ധി ശുചിയായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്മല്ല എന്ന് മനസാക്കിയൊണ്ട് ഇത് ഓരോ പൗരന്റെയും കടമയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ അതിലെന്താണ് നിങ്ങള
അതെ അതെ അത് ഓരോ വ്യക്തികൾ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പരിസ്ഥിതിയെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ കഴിയും. കാരണം ഇപ്പോ ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെ വിഷയം അതിപ്പോൾ ഓരോരുത്തരും പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ പകരം സഞ്ചിയോ മോൻ സഞ്ചു അങ്ങനത്തെ എന്തെങ്കലുമൊക്കെ സാധനങ്ങ അതിന്റെ പകരള്ള സാധനങ്ങളണ്ടല്ലോ? അങ്ങനെ എന്തേലുമൊക്കെ ഉപയോഗിച്ചാ തന്നെ അതൊന്നന്ന് കുറ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗ കുറക്കാൻ കഴിയും. അതേപോലെ തന്നെ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ഇടുക അങ്ങനത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ വെള്ളം ശുദ്ധിയായിട്ട് സംരക്ഷിക്കുക പ്പ കിണറിന് വാലറ്റ്ട്ടും അങ്ങനെയൊക്കെ വെള്ളത്തെ അങ്ങനെ സംരക്ഷിക്കുക അതുപോലെ തന്നെ കെട്ടി നിൽക്കുന്ന വെള്ളങ്ങൾ പ്ലാസ്റ്റിക് കവറിൽ അതുപോലെ തന്നെ റബ്ബറിൻ്റെ ചിരട്ടകൾ അങ്ങനത്തൊക്കെ സ്ഥലങ്ങളിൽ കെട്ടി നിൽക്കുന്ന വെള്ളങ്ങൾ അതൊക്കെ ഒഴിവാക്ക കാരണം അതിൽ കൊതുക് മുട്ട ഇടുമ്പോൾ അങ്ങനെ പനി ബാധിച്ച് ട്ടും അങ്ങനെ പല മാരകമായ രോഗങ്ങള ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മരങ്ങള് ഇപ്പം നമ്മൾ വിദ്യാലയങ്ങളിലൊക്കെ കാണുന്നുണ്ട് കുട്ടികളുടെ അടുത്ത് ഓരോ മര തൈകൾ കൊടുത്തയക്കണത്. അപ്പോ അത് നട്ടു പിടിപ്പിക്കുമ്പോ അതിങ്ങനെ വളർന്ന് വരുമ്പോ അവർക്ക് മനസ്സക്കൊരു സന്തോഷം നൽകും എന്നത് ഇപ്പോ അടുത്ത കുട്ടികൾ മാത്രല്ല ഇപ്പോ ഞമ്മളാണെങ്കിലും ഞമ്മൾ സ്വന്തായിട്ടൊര് ചെടിയോ മരമോ കുഴിച്ച്ടാണെങ്കിൽ അത് വളർന്ന് ന്ന് വരുമ്പോ നമുക്കൊര് സന്തോഷം തോന്നും ഞമ്മൾ കൈ കൊണ്ട് കുയിച്ചിട്ടാന്നൊര് വളർന്ന് വര്ന്ന് എന്നുള്ള ഒരു സന്തോഷം അപ്പ അങ്ങനെ അത്തരം കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയാൽ ഇതിപ്പോ ഏഹ് വിദ്യാലയങ്ങളിലൊക്കെ കാണണ്ട് അതേപോലെ തന്നെ വിദ്യാലയങ്ങളിൽ മാത്രക്കാതെ ഓരോ ഏഹ് ഇപ്പൊ ഈ ഭാഗത്തൊക്കെ ഓരോ പഞ്ചായത്തിൽ ഓരോ ഭാഗങ്ങളിലൊക്കെ അതിങ്ങനെ കൊടുക്ക്ണണ്ട് അങ്ങനെ ഓരോത്തർക്കും അങ്ങനെ കൊടുത്താൽ ഒരു പ്രോത്സാഹനം നൽകിയാല് എന്ത് ചെയ്യും അങ്ങനെ എല്ലാവരും മരങ്ങള് ഇങ്ങനെ നട്ടു പിടിപ്പിക്കുമ്പോ അത് അങ്ങനെ വ്യാപിക്കുമ്പോ അത് നല്ലൊരു കാര്യാവും അതുപോലെ തന്നെ അങ്ങത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തെയ്യാം പ്രോത്സാഹനം നൽക എന്നാണ് ആ വിഷയത്തിൽ പറയാൻ ഇള്ളത്
അതെ ഒരുപാട് കാര്യങ്ങള് നമുക്ക് ഈ വിഷയം ആയി ബന്ധപ്പെട്ട് പറയാൻ പറയാന്ണ്ട് കാരണം അത് എത്ര പറഞ്ഞാലും അത് ഈ വിഷയത്തില് തീരുന്നതല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ അടുത്തൊരു മറ്റൊരു കോളിലൂടെ പറയാംലെ
ഓക്കെ ഓക്കെ ശരി ആഹ് ഉം